ഹലോ
ന്തുവാ ഹലോ
ആഹ് എടീ നമുക്ക് ട്രിപ്പ് പോയാലോ കെ എസ് ആർ ടി സില്
ആഹ് അതെ നമ്മക്ക് പോണ്ടേ ഇപ്പൊ ഫ്രീ യാത്രയൊക്കെല്ലേ സർക്കാരിന്റെ വക
അതെ അതെ സർക്കാർ ഇപ്പൊ പുതിയതായി പുതിയ നിയമങ്ങളൊക്കെ വന്നു സ്ത്രീകൾക്ക് പ്രിയദർശിനി സൗജ അതെ അതെ പ്രിയദർശനി സൗജന്യയാത്ര നമുക്ക് പോയാലോ ട്രിപ്പ് കെ എസ് ആർ ടി സില്
റ്റ ആ എന്തായാലും പോകണം
നമുക്കിപ്പ എവിടുക്കാ പോവാ ഇപ്പ ട്രിപ്പ് പോവാണേ അതെ നമ്മക്ക് ഊട്ടി വിട്ടാലോ
അല്ലെങ്കിൽ ഇവിടെ അട്ത്ത് കക്കാടം പൊഴിൽക്ക് പോവാ വേണെങ്കി
ആഹ് കക്കാടംപൊയി നല്ലൊരു ഓപ്ഷനാണ് നമുക്ക്ന്നാ അങ്ങട്ട് പോയാലോ കക്കാടംപൊയിക്ക്
ആ അവിട്ക്ക് പോവാ അവിടെയാണെങ്കി അടിപൊളിയാണ് അവിടെ നല്ല തണുപ്പും കോടിം അത് എൻജോയ് ചെയ്യാൻ പറ്റും
അതൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമ റ്റാവുലേ നമ്മള് അങ്ങട്ട് പോയാല് ഈ സമയത്ത് പോയാല് അതെ അടിപൊ അടിപൊളി ആവുല്ലേ
മനസ്സിനൊക്കെ സന്തോഷം നിറയും
ആഹ് അതെ സർക്കാർപ്പം ഇങ്ങനൊരു ഈ പ്രിയദർശിനി സൗജന്യയാത്ര തന്നോണ്ട് നമുക്ക് വളരെ ഉപകാരായില്ലേ ഇപ്പൊ എവിട്
അതെ ഇഞ്ഞ് പോവാണെങ്കിലും എങ്ങട്ട് പോവാണെങ്കിലും പൈസ ഇല്ലെങ്കിലും കൊഴപ്പല്ലല്ലോ
അതെ ന്നമ്മക്കും ഞമ്മക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടേലും നമക്കൊന്നു മൈൻഡൊന്ന് കൂളാ ക്കാവേണ്ടി റിലാക്സാക്കാൻ വേണ്ടിട്ട് നമക്ക് ഇപ്പോ എവിടെ വേണെങ്കിലും പോ പോവാലൊല്ലേ എന്തൊ എന്തൊക്കെ മാറ്റങ്ങളാലേ നമ്മളെ സർക്കാർ അതെ എന്തൊക്കെ മാറ്റങ്ങളാലേ നമ്മളെ സർ-
സർക്കാർ കൊണ്ടുവന്നത് ആഹ് അതെ
ഇനി ഇതേപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ കൊണ്ട് വെര്ട്ടലേ സർക്കാർ
അതെ ന്നാ സ്ത്രീകൾക്കായാലും ഇപ്പൊ കൊറേ വീട്ടിലിരി ക്ക്ണ അമ്മമാരൊക്കെ ഇണ്ടല്ലോ ഇപ്പൊ ഓരെങ്ങട്ടും പോവാറൊന്നില്ലല്ലോ പോ ഓരെ മൈൻഡും റിലാക്സാ ക്കാൻ വേണ്ടി
ആഹ് അതെ അവർക്കും തന്നെ ഒരു ഉപകാരാവും ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുന്നതിൽല്ലേ ല്ലേ ഏറ്റവും വല്യൊ രു നല്ലൊരു കാര്യായിട്ടാ തോന്ന്ണെലേ
അതെ ഓര്ക്കും കൊറേ മെമ്മറീസൊക്കെ എന്താ ഓർത്തെടുക്കാൻ വേണ്ടി ഓരെ ഫ്രണ്ട്സിന്റെപ്പം ആയാലും അങ്ങനെ പോവാലോ
ആഹ് അതെ ഇപ്പം ഈ പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് എയ്ക്കാരം പ്പം പൈസ കൊട്ത്തിട്ട് യാത്ര പിന്നെ ഓലെ കിട്ട്ന്ന പൈസേല് സാലറി കൊറയല് ഇപ്പൊ ഓരെ സംബന്ധിച്ച് നോക്ക്മ്പോ ഓൽക്ക ക്കത് വളരെ ഉപകാരപ്പെട്ടൊരു കാര്യാണ് ഏഹ് ബസ്സിന് നമ്മക്ക് ഇപ്പം പൈസ വേണ്ട എല്ലത്തിനും സ്ത്രീകൾക്കൊരു മുൻഗണനാ ന്നുള്ളൊരു സ്ഥാനം നമ്മുടെ സർ ക്കാർ കൊണ്ടുവന്നതിൽ തന്നെ ഭായങ്കര ഒരു നല്ലൊരു കാര്യായിട്ട് തോന്നുന്നു അതെ ഇപ്പം നമ്മളെ പോൽത്തെ പ്രായക്കാർക്കാണെങ്കിലോ ഇപ്പൊ എവിടേക്കേലും ട്രിപ്പ് പോണൊന്നുണ്ടെങ്കി കെ എസ് ആർ ടി സിൽ നമ്മ ക്കടി അടിച്ച് പൊളിച്ച് പോയിട്ട് വരാം നമ്മക്ക്
അതിലാണെങ്കി നമുക്ക് വേണെങ്കി പാട്ടു പാടി പോവാ
ആഹ് അതെ നമ്മക്ക്
നമ്മളെ ഇഷ്ട്ടം മാരി ചെയ്യ പാട്ടും ഡാൻസൊക്കെ കളിച്ച് പോവാ
അതെ അതെ എല്ലാരും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മക്ക് അടിച്ച് പൊളിച്ച് പോയി വരാൻ പറ്റൂലെ ഇപ്പൊ നമ്മക്ക് കെസ്ആർ ടി സിൽ സർക്കാരിന്റെ ഒരു പുതിയ നിയമം വന്നുണ്ടല്ലേ
ആഹ് അതെ
നം കാണപ്പം
നല്ല കാര്യായി അത് വന്നപ്പൊ എല്ലാ സ്ത്രീകളായാലും എല്ലാരുംപ്പൊ പുറത്തക്ക ഇറങ്ങി ട്രിപ്പൊക്കെ പോകുന്നുണ്ട്
ആഹ് അതെ അതെ ഇപ്പൊ ഈ ട്രാൻസ് ഞ്ചേഴ്സ് ആയാലും ഓരിക്കൊക്കെ ഇപ്പൊ വളരെ ഒരു ഉപകാരായല്ലല്ലെ ഇപ്പൊ ഇങ്ങനൊരു ആഹ് സംവിധാനം നിലവിൽ കൊണ്ടുവന്നതില് ഇനി ഇതേപോലെത്തെ പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങൾ സർ ക്കാർ കൊണ്ടുവരട്ടെ
അതെ അതെ ഇനിയും കൊറേ കാര്യങ്ങൾ കൊണ്ട് വരട്ടെ
ആഹ് അതെ നമുക്ക് എന്തായാലും കെഎസ്ആർ ടി സി യി ൽ കക്കാടം വരെ പോണംണ്ടാവും
ഉം പോണം അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ് ഞാൻ കൊറേ പണ്ട് പോയതാണ്
ആഹ് അതെ ഞാനും കൊറച്ചൊക്കെ ആയി പോയിട്ട് ഇനിയിപ്പൊ
അതെ
സർക്കാർ പുതിയ ഒരു നിയമം സ്ത്രീകൾക്ക് കൊണ്ടുവന്നതിന് നമുക്ക് എന്തായാലും പോണോല്ലൊ
അതെ എങ്ങനെയാണ് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണല്ലൊ
ആഹ് അതെ നമുക്കത് എന്തായാലും എൻജോയ് ചെയ്യണം കെഎസ്ആർ ടി സി പോയിട്ട്
ആഹ് മനസൊ ക്കെ ഒന്ന് റിലാക്സ്
ആക്കി അതെ നമ്മളെ ക്ലാസ്സാ യാലും കാര്യങ്ങളായാലും എല്ലാം ഒന്നു മാറ്റിവെച്ച് ഫാമിലീനെമു ജായിച്ച നമ്മള് നമ്മളതായിട്ടുള്ള ഒരു രീതിയില് കെ എസ് ആർ ആഹ് അതെ കെ അതെ അതും കെ എസ് ആർ ടി സിൽ പോകുമ്പം സർക്കാർ തന്ന പുതിയൊരു തില് നമ്മൾ പോകുമ്പൊ അത് വേറെ തന്നെ ഒരു ഫീൽ ആയിരിക്കും അല്ലെ അതെ ശരിക്കും സർക്കാരിനോട് നന്ദി പറ
അതെ പാവപ്പെട്ടവർക്കത് നല്ല ഉപകാരായിട്ടുണ്ടാവും എന്താ ഓരെ ഓരും കൊറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഓര് എന്താ എങ്ങട്ടെങ്കിലും ഒക്കെ പോണം പൈസ ഇല്ലാതെ കൊറേ നിക്കണ ആൾക്കാരൊക്കെണ്ടാവും
ആഹ്
അവര് വന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്താ വളരെ ഉപകാരായിട്ടുണ്ടാവും എങ്ങിട്ട് വേണമെങ്കിലും പോവാന്നൊരു
അതെ അപ്പം ആ ഇനിയിപ്പോ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്ക തമ്മിൽ ഉണ്ടാവൂലേ ഇനിയിപ്പ തന്നെ സർക്കാർ ഇപ്പ എല്ലാത്തിനും പോണം അതെ കെ എസ് ആർ ടി ബസ്ണ്ട് അത് തന്നെ പിന്നെ പൈസ വേണ്ട സൗജന്യായിട്ട് പോയി വരാം പിന്നെ സ്ത്രീകൾക്ക് മുൻഗണനാ എന്നുള്ളൊരു പരി പരിമിതി എല്ലായിടത്തും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യമാണ് പു പാവപ്പെട്ട ആൾക്കാർക്ക് ഒരിക്കലും പേടിക്കേണ്ടാവശ്യല്ല ഉം
ക്ക ഉണ്ടാവലേ ചില ആൾക്കാരൊക്കെ ആശുപത്രിക്ക് പോവാൻ പെയ്യാത്ത രീതിയിലൊക്കെ എന്താ പൈസ ഇല്ലാത്ത രീതിയിലൊക്കെ ഓര്ക്കൊക്കെ വളരെ ഉപകാരമാവും
ആഹ് അതെ സത്യം നമുക്കിപ്പം എവിടെ പോകാനും പേടിക്കേണ്ട ഒരു കാര്യോ അല്ലെങ്കിൽ ഇപ്പം ഇപ്പോ പൈസൻറ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് മ്മളെന്തേലും ബാക്ക്
അതെ ആവശ്യല്ല എല്ലാം സർക്കാരുണ്ട് ഒപ്പം കൂടെ
ആഹ് അതെ അതെ നമുക്കിപ്പം ഫ്രീ ആയിട്ട് ഇപ്പം എവിടെ വേണെങ്കിലും പോവാം അല്ലെ എന്തൊക്കെ കാര്യങ്ങളാല്ലെ സർക്കാർ ഇപ്പോ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത്
അതെ
അതെ നമുക്കന്ന് അങ്ങനെയാണെങ്കി കെ എസ്ആർ ടി സി നമ്ക്ക്
ഒന്ന് പോയി ആഹ് ഒന്ന് പോയി നോക്കണം നമുക്ക്
അല്ലെ എല്ലാരും ഫ്
എന്തായാലും പ്പൊ ക്ലാ അതെ റീൽസും വീഡിയോസിൽ ഒക്കെ വരുന്നത് അങ്ങൻത്തെ ഓ അടിപൊളി ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കാണുമ്പോ പൂതിയാകും പോവാന്
ആഹ്
നമ്മക്ക് എന്തായാലും പോയി നോക്കണം എന്തായാലും ക്ലാസ് ഒന്നും ഇല്ലല്ലോ ഇപ്പോ അപ്പൊ നമുക്കൊന്ന് പോയി അടിപൊളിയായി വരണം
അതെ പിന്നെ സർക്കാരും കൂടെ തന്ന കെ എസ് ആർ ടി സി ൽ ആകുമ്പോ അത് വേറെ തന്നെ ഒരു ഫീൽ ആരുന്നു നമ്മള് വണ്ടി പോകുന്നതും ബസ് പോകുന്നതും വേറെ വേറെ തന്നെ ഒരു ഫീലേക്കാരം പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ അതിലും കൂടെ അടിപൊളി ഒക്കെ നമ്മള് അടിച്ച് പൊളിച്ച് പാട്ടും അതെ ഡാൻസ് എല്ലാംകൊണ്ട് കൊറേ കാഴ്ചകൾ ഓക്കെ കാണാ ആഹ് അതെ അതെ നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ അതൊക്കെ വേറെ തന്നെ ഒരു ഫീൽ ആകുംല്ലേ
അതെ നല്ല രസാണ് നല്ല തണുപ്പും മഞ്ഞും
ആഹ് എന്ത് രസായിരിക്കൂലേ
ഓഹ് അടിപൊളിയാവും
എന്തായാലും നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കണം
അതെ നമ്മക്കൊന്ന് പോയി നോക്കണം
ഉം നമുക്ക് ഒരു പ്ലാൻ ചെയ്യാം നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഒന്ന് പോയിന്ന് അടിച്ച് പൊളിക്കാ നമുക്ക്
നമ്മുക്ക് എന്തായാലും പോണം അവിടുക്കോ അല്ലെങ്കിൽ ഗുടല്ലുരോ
ഉം ആഹ് ഗൂടല്ലുര് വഴി പോകുവാണെങ്കിൽ നമുക്ക് നല്ല കുറെ മൃഗങ്ങളൊക്കെ കണ്ട്
കാടും
ആഹ് അതെ അതെ നമുക്കൊന്ന് അടിച്ചു പൊളിച്ചു വരാല്ലേ ആഹ് കൊറെ തണുപ്പൊക്കെ കൊണ്ട് നമുക്കൊന്ന് ആസ്വദിച്ചു വരാല്ലേ അതെ കൊറെ മൃഗങ്ങളെ കാണാൻ പറ്റും ആന മാത്രല്ലാ
കൊരങ്ങമാര് ആന മാന്
അതെതെ അമ്മള മൈൻഡൊന്നമ്മക്ക് റിലാക്സാക്കാൻ വേണ്ടീട്ട് അംക്ക് അയ്ന് പറ്റിയ ഒരു സ്ഥലത്തേക്കമ്മ്ക്ക് പോവാം ഇപ്പോ എക്സാ- ആഹ് അതെ കാക്കാടം പൊഴയിൽ അതേപോലെ തന്നെ അംക്ക് ഗൂടല്ലൂര്
ഗൂടലൂര്
പിന്നെ ഊട്ട് ആഹ് പിന്നമ്മള് ഊട്ടി അമ്മക്ക് പിന്നെവിടെയാ വയനാട് വയനാടക്കെപ്പൊ അടിപൊളിയാ ഏഹ് നല്ല ആഹ് നല്ല ക്ലൈമറ്റാക്കെ പറയണ്ട് ആഹ് നല്ല ക്ലൈമറ്റാന്നൊക്കെ പറയ്ണ്ട് നമുക്കവിടൊക്കെ പോയാ അടിപൊള്യാവും നമുക്കങ്ങോട്ട്
ആഹ് അതെ ഉം അങ്ങട്ട് പോയി നോക്കണം
ആഹ് പിന്നെമ്മള് കോഴിക്കോടുണ്ടല്ലോ നമുക്ക് കോഴിക്കോടൊക്കെ പോവാ അടിപൊളി ആവും അവിടെക്കെ പോയാല്
അവിടൊക്കെ ഔ ബീച്ചും നല്ല രസാ കൊറെ വെള്ളത്തിൽ കളിക്കാനും കൊറേ അമ്മക്ക് കൊറെ എൻജോയ് ചെയ്യാൻ പറ്റിയ സാനങ്ങളും ഫുഡ് അതെ
വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളും
സാധനങ്ങള്
എൻജോയ് ചെയ്യ അമ്മക്കവിടെ പോയാല് അല്ലെ നമുക്ക്ന്നാങ്ങനെ പ്ലാൻ ചെയ്യ് നമുക്ക് സെറ്റാക്കാം
അതെ ഒന്ന് പോയോക്കിയാലോ
ആഹ് ആഹ്
എന്തായാലും പോയി നോക്കണം ന്നിട്ട്മ്മക്ക് എന്ത അടിച്ച് പൊളിച്ച് വീഡിയോസൊക്കെടുത്ത്
അതന്നെ പിന്നെ കേ ഇപ്പ സർക്കാർ തന്ന കെഎസ് ആർ ടിസിലിപ്പം സ്ത്രീകൾക്ക് ഫ്രീ ആയത്കൊണ്ട് ഫ്രണ്ട്സെല്ലാരും വെരുംന്ന്ല്ലൊരു വിഷ് ആ അതെ നമുക്കവടെ ചെ നമുക്ക് ചെലവിന് മാത്രം നമുക്ക് പൈസ വെരുള്ളൂ ബസ്സിന്റെത്പൊത് നമുക്ക് നോക്കണ്ട കാര്യല്ല്യല്ലോ പിന്നെപ്പോ ഫ്രണ്ട്സ് ന്താണെങ്കിലും എല്ലാരും വെരും ചെയ്യും സ് ന്പ്പൊ ഫ്രീ ആയതോണ്ടൊക്കെ അതോണ്ടമ്മക്ക് എല്ലാരിം കിട്ടുംചെയ്യും നമക്ക് ടൂ ട്രിപ്പൊക്കെ പോയി അടിച്ച് പൊള്ച്ച്
പൊളിച്ച് വെരാ അതെ ഓ നല്ലരസ്സാവും പോയി കഴിഞ്ഞാതന്നെ
ആ നമ്മക്കെന്തായാലും സെറ്റാക്കണം
ആഹ് അതെ
നമുക്കന്നാല് കക്കാടംപുഴ സെറ്റാക്കല്ലേമക്ക് ട്രിപ്പൂവാന്
അവടെയാവ്മ്പോ കൊറച്ച് അട് അട്ത്താണ് അങ്ങട്ട് പോയൊക്കല്ലേ അവിട്ത്തെ ക്ലൈമറ്റ്പ്പടിപൊളിയാണ് മഴയും കാര്യങ്ങളൊക്കായോണ്ട് നല്ലരസാണ് കോട അറങ്ങും വേഗം കൊറച്ച് ഉയെരല്ല സെലായോണ്ട്
ന്ന ഇന്നപിന്നെ നമ്മക്ക് നാളെ തന്നെഅങ്ങട്ട് പൂവാല്ലേ
ആഹ് അങ്ങനാണെങ്കി അങ്ങനെപോവാ എന്തായാലും പൈസേന്റെ വിഷ്യന്നും വെര്ന്നില്ലല്ലോ ഫുഡിന്റെ കാര്യത്തിന് മാത്രല്ലേ പൈസ വെരുള്ളൂ
അതെന്നെ സൗജന്യയാത്രല്ലേ നമ്മക്കടിച്ചുപൊളിച്ചു പോയിവരാന്നാ
അതെ എന്തേ പോയോക്കണട്ടോ അമ്മക്ക്
ഫ്രണ്ട്സിനെമ്മക്ക് വിളിച്ച്നോക്കാം വരോന്ന് അറിയില്ല്യല്ലോ അല്ലെങ്കി അമ്മ ക്ക് രണ്ടാക്കും പോയി നോക്കാ എന്തായാലും മൈന്റൊകൊന്ന് റിലാക്സാവും പിന്നെ കൊറെ കാലങ്ങൾക്ക് ശേഷ് പിന്നെ കൊറേ കാലങ്ങൾക്ക് ശേഷല്ലേ അല്ലാരും കാണാ
അതെ അതെ നമുക്ക് ന്നാ നാളെതന്നെ പൂവാൻ നോക്കല്ലേ
ആ അത്
ന്ന ഇയ്യ് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് സെ സെറ്റാക്ക് നമു ക്ക് നാളെത്തന്നെ പൂവാ ആ ഓക്കേ ടീ ശരി എന്നാ
ആ ന്ന ആയ്ക്കോട്ടെ